ഹലോ
എന്തെടുക്കാ എന്തെടുക്കുവാ
കിടക്കുവാ
ഉണൊക്കെ കഴിഞ്ഞിട്ട് മയക്കം തിലായിരിക്കും ലേ
ആ ആ അപ്പൊ ഇന്ന് ആഫ് ഡേ ലീവ് എടുത്തു എ
ഫുഡ് ബോൾ ഒക്കെ കാണാറുണ്ടോ
ഫുട് ബോളോ
ആ
എ ഇവിടെ
വേൾഡ് കപ്പ് നടക്കല്ലേ കാണാറുണ്ടോ
ഇല്ലില്ല അതിനുള്ള ടൈം ഒന്നും കിട്ടാറില്ല
ഓ ആണോ ഫുട്‌ബോൾ ഇഷ്ട്ടല്ല
ഇഷ്ട്ടാണ് പക്ഷെ കാണാനുള്ള ടൈം കിട്ടൂല പണി കയിഞ്ഞു എല്ലാം ചയ്തു കയിഞ്ഞു വരുമ്പോൾത്ത് ക്ക്‌, പത്തു പതിനൊന്നു മണി ആവും
ഓ ആണല്ലേ പ്രഷർ ആയിരിക്കും ഭയങ്കര
ആ വർക്ക്‌ പ്രഷറുംഎല്ലാം ഉണ്ട് പിന്നെ സ്റ്റാഫും ഇല്ല അപ്പൊ അങ്ങനെത്തെ കുറച്ച്
അപ്പ മൊത്തം മൊത്തം ബുദ്ധിമുട്ടാണ് ഫ്രി ടൈമൊന്നും കിട്ടുന്നില്ല അല്ലെ
എവിടെ കിട്ടാൻ
ജോലി ഒക്കെ എങ്ങിനെ പോകുന്നു നല്ലവർക്കുണ്ടോ
എവിടുന്ന് അവിടെന്തുണ്ട് വിശേഷം
നല്ല വിശേഷം എന്തായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ
എവിടെന്തന്നാ സാമ്പാറും ചോറും
സമ്പാറും, ചോറുവാണോ
ഏ
സാമ്പാറും ചോറു ആണോ ന്ന്
അ, അ ഉച്ചയ്ക്ക് സാമ്പാറും ചോറും പിന്നെ തോരനും
അ മടുത്തോ സാമ്പാർ കൂട്ടി കൂട്ടി
ഏയ് പിന്നെ രാത്രിയാവുമ്പോ ചെലപ്പോ ഗീറൈസ് ചിക്കൻ കറി ഇല്ലെങ്കിൽ മുട്ടക്കറി ഇന്നലെ രാത്രി ബിരിയാണിയായിരുന്നു
ഓഹോ അമ്മ ഭയങ്കര കുക്കാണ്ന്ന് തോന്നുന്നല്ലോ കുക്കിങ് എക്സ്പേർട്ട് ആണൊ അമ്മ
അ നമ്മുടെ വിടെ കമ്പിനിയിതന്നെ ഉള്ളതാ
ഒ നിങ്ങള് തന്നെയാ കുക്കിങ് ഒക്കെ ചെയ്യണെ
അല്ലല്ല
അ
കുക്ക് ഉണ്ട് ഫുഡ്ണ്ടാക്കി തരാൻ
ഓ ആള് ഭയങ്കര ഷെഫരിക്കൂലെ
ആ തരക്കേടില്ല
അത് കഴിഞ്ഞാൽ പേഴ്സ് ട്ടിക്കോവോ
അതെ അതെ
എന്താ കൂടുതലും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ എന്താ ചെയ്യാറ്
ചുമ്മാതെ ഇരിക്കും
ആ ചുമ്മായിരിക്കണ പണിഇല്ലേ
അ വേറെ എന്ത് പിന്നെ ഫോൺ നോക്കും ചെലപ്പം കിടന്നുറങ്ങും അങ്ങനെ ഫ്രിടൈമ് കിട്ടാറില്ല
ഓ ഫുൾ ടൈം വർക്കാണ് ല്ലെ വർക്ക് അവിടെ എങ്ങനെ മഴക്കൊണ്ടോ
ഇവിടെ മഴന്നലെ വൈന്നാരം ചെയ്താരുന്നു പിന്നെ അ- ഇപ്പം മൂടി കിട്ടപ്പുണ്ട് എപ്പം ചെയ്യുന്നറിയത്തില്ല
ചെയ്യുന്നറിയത്
ഏ ഏയ് ഇല്ല ഇതെരായിട്ട് ഒന്നു കണ്ടിട്ടില്ല
ഇപ്പ മഴെക്കാകുമ്പ ഭയങ്കര അസുഖങ്ങളേക്കെയെല്ലേ
ആ എന്താണ്
എല്ലാവ്ട്ത്തും വൈറസ് ആയത്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എവിടേം പോവാണ്ടെ പോയിട്ട്
ആ
ഇല്ലെ
അ‌ എന്താ ഒരു സൗണ്ട് കേ ക്കുന്നെ വല്ലാണ്ട്
അത് കൂളെറിന്റെയിരിക്കും
ആ ഹ
കാറ്റടിക്കുന്നപോൽത്തെ സൗണ്ടല്ലെ
ആ കാറ്റടിയുന്ന പോൽത്തെ സൗണ്ട്
അത് പോവർഞ്ഞാല് കാറ്റ് അങ്ങട് പോവുമ്പ ഒച്ച കൊറയും ഇങ്ങട് വരിമ്പ ഒച്ച കൂടും അതാ
ആ ഹാ വീട്ടി തെന്നെയാണോ പണിയൊക്കെ കഴിഞ്ഞൊ
പണിയൊ ആ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറ്തെ ഇരിക്ക്‌ണ്
ആ എന്നനൊരു ഇപ്പ ഫുഡ്‌
ഇന്നെന്തുണ്ടായിര്ന്നു ഇന്ന് സാമ്പാറ് ഇണ്ടായിര്ന്നു
അ ഹാ
മ് സാമ്പാറ് പിന്നെ ച്ച അച്ചാറ് പിന്നെ മീൻ കറി അങ്ങനെന്തേലു ഉണ്ടായിര് ന്നു. സാമ്പാറ് മിനിഞ്ഞാന്നത്തെയാണ് ഞാൻ മാത്രെ സാമ്പാറ് കഴിക്കു വേറെര് സാമ്പാറ് കഴിക്കീല എല്ലാർക്ക്‌ ഗ്യാസ്ന്റെ പ്രശ്നോണ് എനിക്കെയിന് ഗ്യാസ്ന്റെ പ്രശ്നഇല്ലാത്തോണ്ട് ഞാൻ എല്ലതും കഴിക്കും മിനിയാത്തെ സാമ്പാറ് ഞാൻ മീൻ കറിയോട് നിക്കത്ര താല്പര്യല്ല അതോണ്ട് ഞാൻ സാമ്പാറ് കൂട്ടി സാമ്പാറ് അച്ചാറും കൂട്ടി ചോറ്ണ്ട് കൊറച്ചേരം ചുടാക്ക് ചുടാക്കാറില്ല ഫ്രിഡ്ജ് വെച്ച തണ്പ്പ്‌ പോയി കഴിയുമ്പ കഴിക്കും
ഇപ്പൊ മഴക്കാല ആയത് കൊണ്ട് ഫ് ഡ്ജ് വെക്കണ്ട കാര്യോല്ലല്ലോ
എന്നാലു നമ്മള പരിപ്പൊക്കെയെല്ലേ ആരും ഓരും ഇത്തെക്ക് പിന്നെ വേറൊരു കറി വെച്ച പിന്നെ മറ്റൊരു കറി വേണ്ട. പിന്നെ ചിക്കൻ അങ്ങ് എടുത്തു പിന്നെ സാമ്പാർ സൈഡായി. പിന്നെ സാമ്പാറ് ഞാൻ തന്നെ കൂട്ടി തീർക്കണല്ലൊ ഓർ ത്ര് ഞാനാ കൂട്ട്ന്നെ അമ്മേം ചേച്ചിയും ചേട്ടനൊന്നും കഴികൂല അവർക്ക് ഗ്യാസ്ന്റെ പ്രശ്നൊള്ളതൊണ്ട് ഞാൻ തന്നാ കൂ ട്ടി തീർത്തോണം പിന്നെ കളയാൻപറ്റൂലല്ലൊ കഷ്ടപെട്ട് ആക്കിയതെല്ലെ
അയിന് നീ തന്നെ എ നീ തന്നെ ഇണ്ടാക്കിയതാണ്
ഞാനൊന്നു ഇണ്ടാകേതല്ല അമ്മ ഇണ്ടാക്കിയതാ ഞാനങ്ങനെ കുക്കിങ്ങിലേക്ക് കടക്കാറില്ല
നന്നായി വെറുതെ അല്ല എനിക്ക് തോന്നി അത് നീ ആലോയ്ചാലോയ് ച് പറഞ്ഞോണ്ടെ
ഞാൻ കുക്കിംഗ്‌ അങ്ങനെ ചെയ്യാറില്ല വെറുതെയിരിക്കല്ല എന്തെങ്കിലൊക്കെ വർക്ക്‌ ചെയ്തോണ്ടിരിക്കും ഞാൻ കൊറച്ച് ആപ്പ് വർകൊക്കെ ചെയ്യും, എംബ്രോയ്‌ഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ത്രെഡ് വർകൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും പിന്നെ കൊറച്ച് പേപ്പർ ആർട്ടൊക്കെ ചെയ്യും. ഇങ്ങനെ ഒക്കെ പിള്ളേരെ പറ്റിക്കാൻ ഓരോന്നിങ്ങനെ ആക്കി വെക്കും അങ്ങനെ ഒക്കെ
ന്നട്ട് അതെന്തെയ്യും? ഈ ചെയ്തു വെച്ചതൊക്കെന്ത് ചെയ്യും? ഹലോ
ഞാൻ റൂമ് മൊത്തം
ഒണ്ട് ഉണ്ട് മ് സൗണ്ടാണെന്ന്
ഏ സൗണ്ടാ?
ആ ഇപ്പ ഇല്ല
ആ ഒക്കെ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ?
ആ എടക്കൊരു വല്ലാത്തൊരു എരമ്പല് പോലെ
അടുത്ത് കെടക്കുന്നോണ്ടാണേ
ആ ഇപ്പൊ ഉണ്ട്
ആ ഒക്കെ സോറി ആ അപ്പൊ അങ്ങനൊരു പിന്നെ അച്ഛനും അമ്മയൊക്കെ സുഖായിട്ടിരിക്കുന്നോ?
ഓ എല്ലാരും സുഖമാണ് അവിടെ നാട്ടിലാണ് ഞാൻ ഞാനിവിടെ കമ്പനിയിൽ വർക്ക്‌ ചെയ്യാണ്
മ് എന്ത് ജോലിയാ ചെയ്യുന്നേ?
ഇൻവെൻട്രില്
എന്ത്?
ഇൻവെൻട്രി ഇൻവെൻട്രി
എന്ന് വെച്ച?
ആ ഡാറ്റാ എൻട്രി
ആ അതെങ് പറഞ്ഞപോരെ ഇൻവെൻട്രി ഇൻവെൻട്രി ന്ന് പറേണെന്നാ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ പോരെ
ആ ഇൻവെൻട്രി ന്ന് പറഞ്ഞൊരു ഡിപ്പാർട്മെന്റ് ഉണ്ട്
ഓ ശെരി ബാംഗ്ലൂരാണോ ഞാനും കൊറച്ച് നാള് ബാംഗ്ലൂർ ഉണ്ടായിരു ന്നു.
എവിടെ വടിവാളയാരിക്കും
എ
മടിവാളെലാണോന്ന്
അല്ല
ഏ
ഞാഅവടൊരുകോളേജ്ലു ണ്ടായിരുന്നു നഴ്സിങ്ങിന്
ആ നഴ്സിംഗ് കഴിഞ്ഞാണോ
നഴ്സിംഗ് കഴിഞ്ഞില്ല കംപ്ലീറ്റ് ആക്കീല്ല കംപ്ലീറ്റാക്കാൻ പറ്റീല
അന്തുപറ്റി
അഅ് കൊർച്ചു ബോഡി പ്രശ്നങ്ങൾ കാരണം ഒന്നും പറ്റില്ല കൊർച്ചി ടെ ഹോസ്പിറ്റലിലെക്കായിരുന്നു
ബോഡി പ്രശ്നോ അഎന്ത പ്രശ്നം
ആ എനിക്ക് സുഖൂല്യായിരുന്നു ഹെർണി യായിരുന്നു സർജറി എല്ലായി അപ്പൊ അതങ്ങനെ കൊർച്ച് നാളത്തേക്ക് ഡ്രോപ്പയ്യേണ്ടിവന്നു ഹെർണിയ കഴിഞ്ഞപ്പോ പിന്നെ അട്ത്തെ വേറെ പ്രശ്‌നായി തൈറോയിഡായി ബ്ലഡ്‌ ഇൻഫെക്ഷനായി അങ്ങനെ കുറച്ച് നാൾ കെടപ്പിലായിരുന്നു
അടിപൊളി
അപ്പങ്ങനെ പഠി ത്തൊന്നും കമ്പ്ലീറ്റാക്കാൻ പറ്റില്ല നഴ്സിങ് കംപ്ലീറ്റാക്കില പിന്നെ ടി ടി സി ക്കെട് ത്തു പിന്നെ വേറെ ചെറിയ ചെറിയ കോഴ്സൊക്കെ പഠിച്ച് ഇങ്ങനെക്കെങ്ങ് പോണു പിന്നെ വർക്ക് നോക്കെ കേറി
ആ അത എത്ര വർഷം പഠിച്ചു പ്പൊ നഴ്സിംഗ്
ഇയർ കംപ്ലീ റ്റാക്കില്ല
ആ
അയിന് മുന്നേ സൈഡായി
ശ്ശോ
ഛർദിഎല്ലാം ആയിരുന്നേ പെട്ടന്ന് അപ്പൊ എല്ലാരും ശർദ്ധി ഒക്കെ ആയപ്പോ പേ പേട്ച്ചു പോയി ഭയങ്കര വയർ വേദനയുംശർദ്ദി ഒന്നുംകഴിക്കാൻ ആവുന്നുണ്ടായില്ല അങ്ങനെ അഓണ്ട് അച്ഛനും അമ്മേക്കെ അവിടെ വന്നെന്നെ കൂട്ടി കൊണ്ട് പൊന്നു
വരുന്നുണ്ടോങ്ങോട്ട്
ഏയ്‌ ഇല്ല ഇപ്പല്ല്യ ഇപ്പടെ തന്നെ വർക്കൊക്കെ ചെയ്ത് ഞാ പോർത്തോട്ട് പോവാനുള്ള നോ പൊറത്തോട്ട് പോവാൻ നോക്കുന്നു യൂറോപ്പിലേക്ക്
ആ അവടെന്താ ജോലി ആയിട്ടാണോ അല്ലേ പഠിക്കാനായിട്ടാണോ
ആ ജോലി ബൈസായിട്ട വടെ മെഷീനോപ്രൈറ്ററിൻ്റൊരു വേക്കൻസി ടെ കണ്ടിട്ട്ണ്ട് ആ ലേഡീസിൻ്റെ ജസ്റ്റ്‌ നോക്ക് ന്ന്ണ്ട്
അയിന് എക്സ്പീരിയൻസ് ഇതൊക്കെ വേണ്ടേ
ആ വേണ്ട അവടെൻ്റൊരു ഫ്രണ്ട് ഉണ്ടവടെ
ആ ആ ആ വെ വേറെ വല്ല വേക്കൻസി ഉണ്ടങ്കി നമുക്കും വെല്ല സ്ക്കോപ്പ് ണ്ടെങ്കി പറട്ടോ
ആ ഓക്കേ ഓക്കേ ഞാൻ ട്രൈ ചെയ്യാം ഹാ വേറെ എന്താ ഇനി എന്താ പരിവടി ഒറക്കൊക്ക കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ
പുറത്തേക്കിറങ്ങാനൊന്നും മഴ യല്ലെ കെടന്നുറങ്ങന്നെ ഒരു ദിവസം ഫുള്ള് കിട്ട്യാ കെടന്നുറങ്ങാന തോന്ന പറ്റണ്ടേ
ഉം എന്താ താല്പര്യം ഉള്ള വിഷയം ഒന്നൂല്ല മൂവി കാണുവോ
താല്പര്യം ഉള്ള വിഷയം ഉണ്ട് പക്ഷെ പറഞ്ഞാ ശരിയാവൂല
അതെന്താ താൽ മറ്റുള്ളോർ കേൾക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണോ താല്പര്യം
അങ്ങനെ ഒന്നും ഇല്ല ഇടക്ക്‌ അങ്ങനെത്തെ ഒരു ഇതും ഉണ്ട്
ആ ഓക്കേ
ഉം
ആ വേറെഎന്താ വിശേഷം? സുഖം തന്നെ
അങ്ങനങ്ങനെ പോണു. നിനക്ക് എന്താ അത് താല്പര്യം. ആ
എനിക്ക് ആർട്ട് വർക്കിനോടാ താ യെസ് അത് കണ്ട്പിടി എന്തരങ്കിലും ആക്ക അത് ഒക്കെ തന്നെ. കുക്കിങ്ങ് അത്ര ഇഷ്ടമൊന്നുമല്ല. അന്നിട്ട് റൂം മൊത്തം ഇങ്ങനെ ഒട്ടിച്ച് വെയ്ക്കുക. ഇങ്ങനൊക്കെ തന്നെ ഫ്രീ ടൈം ഇരിക്കുമ്പം ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. പിന്നെ ആക്കും ആങ്ങ് ഒട്ടിക്കും ആക്കും ഡ്രസ്സ്‌ ഒക്കെ ഉണ്ടങ്കിൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എന്തേലും ഒക്കെ വർക്ക് ചെയ്യും പെയിന്റ് ചെയ്യും. ഇങ്ങനെക്കെതന്നെ പോണും
ആ വീട് ഒരു കാഴ്ചബംഗ്ലാവ് പോലെ ആയോ ഹ ഹ
ആ റൂം മാത്രം. വീട് മൊത്തം വെ പുറത്തോട്ടുപോകാറില്ല. പുറത്തോട്ട് പോയാൽ അമ്മ എന്നെ വടിയെടുത്ത് ഓടിക്കും റൂം മാത്രം അതിനകത്ത് ഒട്ടിച്ച് വക്കും. ഞാൻ മാത്രമല്ലേ ഉള്ളു. വേറാരും നോക്കാനൊന്നുമില്ലല്ലോ?
ആ ടൈം കഴിയാനായിന്നു തോന്നുന്നു. ഇപ്പം ചിലപ്പം കട്ടായി പോകും. അത് കഴിഞ്ഞിട്ട് വിളി ക്കുവാണങ്കിൽ മറ്റെപാട് വിളിച്ചോ. ഹ ഹ ഓക്കെ